വിശേഷം ആ കേ ക്കാം കേക്കാം.
ഒന്നും ഇല്ല വിശേഷം ഒന്നുല്ല രാവിലെ ചെറിയ ചെറിയ പണികള് ഹലോ ഹലോ
ഹൽ
കുഞ്ഞി കേക്കാവോ? കേക്കാവോ?
ആ കേക്കാം കേക്കാം ആ കേക്കാടി.
ആ പിന്നെ എന്നാ വിശേഷം രാവിലെ പണിയായിരുന്നോ?
വിശേഷം ഇന്ന് രാവിലെ പണിയൊന്നും ഇല്ലായിരുന്നു ഏഹ് വിരുന്നുകാരൊക്കെ വന്നിട്ട് പോയോണ്ട് ഫുഡൊ ടെ ഇരിപ്പുണ്ട് അതൊണ്ട് ഇന്ന് പ പണിയൊന്നും ഇല്ല നിന്റെ പണിയൊക്കെ കഴിഞ്ഞോ
പണി തൊടങ്ങ് ന്നെ ഒള്ളൂ മക്കൾ മദ്രസെ പോയിരിക്കാ
വിശാലിക്ക് പോവാന്ന് ഒർത്ത് ഏ രാ ഉച്ചയ്ൻ പോവാമാണ്ടി എല്ലാം ഇരിക്കുവായിരുന്നു വിശ്വലി നെല്ലികുഴിയിലേ എല്ലാരും കൂടി ആയിട്ട് മ മതിർ പള്ളിന്ന് പോകാൻ വേണ്ടിരിക്കണയാ ഊണും കഴിഞ്ഞിട്ടിറങ്ങാന്ന് ഓർത്തിരിക്കുവ ഇല്ലട്ടത്തെ പച്ചമുക്കിന്നുണ്ട് എന്ന് അഒണ്ട് ഉണ്ടാക്കില്ല നിന്റെ പ പണി ക അതെല്ലാം കഴിഞ്ഞ പണി കഴിഞ്ഞാ
ഇല്ല ഇല്ല ചായക്ക്
ഉം ഉം
പത്ത് പത്തരാവുമ്പല്ലേ കഴിക്കുന്നേ അപ്പോ നേരത്തെ അക്കിയാലും ഞാൻ നമസ് ചെയ്യുന്നു പിള്ളേര് രണ്ടു പേരും മദ്രസേ പോയി ക്കെന്ന് മദ്രസയില്
റിസൾട്ട് നാളെയാണോ വര്ന്നേ
റിസൾട്ട് നാളെ
ഉം
ദുആ ചെയ്
ഉം ന്ന്ണ്ടാ
ഏഹ്‌ പിന്നെ
എന്തായാലും കിട്ടാളെ കിട്ടൂല്ലേ
അതെ അത് തന്നെ എല്ലാം അതി പിന്നെ കപ്പലണ്ടി
മമ്മള് ഏ ഏറ്റിട്ടില്ലാടി കെടക്കുവാ
ആ
ഇന്നലെ കെടന്നത് പന്ത്രണ്ടണിയായി എല്ലാരും വന്ന് അവര് ഭക്ഷ് ഭക്ഷണംവും കൊടുത്ത് പത്ത് മണിയായപ്പ ഭക്ഷണം കഴിച്ച എന്നിട്ട് ഭക്ഷണവും കൊടുത്തിട്ട് പ എല്ലാരും പോയിക്കഴിഞ്ഞ് വണ്ടി കേറ്റി വീടുന്ന നേരം മുമ്പ് ചീന്നിട്ട് പിന്നെ അന്ന് ഞങ്ങള് ഭക്ഷണം കഴിച്ച് എന്നാ
ഉം
പാത്രവൊക്കെ കഴികിവെച്ച് പന്ത്രണ്ട് മണിയൊക്കെ കേറി കിടന്നപ്പം ഞാൻ ഇന്നേരം വൈകുന്നേരം വിളിക്കുന്നപ്പോ ഓർത്തിരുന്ന ഉം
ഇന്നലെ വൈന്നേരം നാലഞ്ച കോള് ചെയ്ത് അഞ്ച് കോൾ ചെയ്ത്
വിരുന്നുകാര് ഉണ്ടായിരുന്നുവീട് നിറച്ച ആൾക്ക കരയാർന്നു നല്ല ഞാൻ ഓര് ഞാൻ ആ വീട്ടീന്ന് വന്നേ പിന്നെ വീട് നിറച്ചു ആൾക്കാരായിരുന്നു
ആ അയലത്തുപുരിയുള്ളവരെല്ലാം കുടുംബ യോഗത്തിന്
എന്ത് മൂത്ത പെരിയത്തെടെ ആൾക്കാര് മാത്ര ഉള്ളായിരുന്നു വേറെ ആൾക്കാർ ഒന്നുല്ലായിരിന്നു പെരിയത്തായും പെരിയത്താടെ മക്കളും പക്ഷെ വേറെ ആൾക്കാര്ണ്ടായില്ല ഇവിടെള്ളോരാ അല്ല നല്ല സൂപ്പറായിട്ട് എല്ലാരങ്ങായിരുന്നു എന്താന്നൊ എല്ലാ സു അഭിപ്രായിരുന്നു നല്ല അരങ്ങായിരുന്നു ഞാനൊക്കെ ഒപ്പനൊക്കെ കളിച്ചുടെ
വേറെന്ത്
ഇജ് കണ്ടാ
ആ അവരൊക്കെ ആര്ത്
അത് അത് ചുമ്മാ ഫോട്ടോ അല്ലേ
ആഹ് ഫോട്ടോ
വീഡിയോ കണ്ട് നോക്ക് ഒപ്പനേടെ പാട്ടും ഡാൻസും അടിപൊളിയാരുന്നു ഉം പിന്നെ
ചായക്ക് ചപ്പാത്തി ഒണ്ട് പു പുട്ടുണ്ട് കൊഞ്ച് റോസ്റ്റ് മീൻ കറി എന്ന പിന്നേം നമ്മ എടുത്ത് വെയ്ക്കാം. ഏ
ഉച്ചക്ക് ഒന്നും വേണ്ട ഫ്രീ ആയിട്ടിരിക്കാന്ന്.
ചോറിത്തിരി വെയ്ക്കണം വേറെ കറികളൊക്കെ ഇരിപ്പുണ്ട്. ഇഷ്ടം എല്ലാർക്കും. മുട്ടു മീൻ കറി ഒക്കെ ഇണ്ടാക്കുവാ.
കടല കറി പറ്റു മീൻ കറി പോകില്ല.
ആ മീൻ പിന്നെ വലിയ കഷ്ണം മീൻ തേങ്ങാപ്പാൽ ഇട്ട് വെച്ചിട്ട് പുട്ടു നല്ല ടേസ്റ്റാ. ഇവിടെ ഏറ്റവും കൂടി ചിലവാവും പുട് പുട്ടും മീൻകറി ആണെങ്കി
ആ എപ്പോ ഉണ്ട്.
എളുപ്പുണ്ട് ആ
ഉച്ചത്തേക്ക് ചോറിനു ആയി. നല്ലൊരു ഇതാണല്ലോ ഉം പണിയും തീരുവേ വീട്ടൊന്നും പോയില്ലേ?
വീട്ടീ ട്ടിലെപ്പഴാ ആഹ് കഴിഞ്ഞ ഉം വ്യാഴം
ഉം ഉം ഉം എന്നാ ശേഷം?
പോയില്ല പിന്നന്നാ വിശേഷം എന്നാ ഇങ്ങനെയൊക്കെ പോവ്ന്ന് സ്കൂൾ തൊറക്ക വരുന്നല്ലേ?
ഉം അതീ അടുത്താഴ്ച അട്
എല്ലാം വാങ്ങിയോ സാധനൊക്കെ?
ഉവ്വ് അപ്പൊ നാളെയാ ആവോ എനിക്ക് പുസ്തകം പതിനാറാം തീയതിയാ ആ ന്ന്
ആഹ്.
ബൈഗൊക്കെ വാങ്ങുന്നൊള്ളു പുസ്തകൊക്കെ വച്ചിട്ട് പോവാറാവു മേടിച്ചാല് ബൈഗൊക്കെ യൂണ് ക്കെ ഇരിപ്പുണ്ട് ഇല്ല ഈ വർഷം കൂടെ അടുത്ത വർഷം മാറുവാടി അപ്പൊ ഈ വർഷത്തേക്കുള്ള ഒണ്ട് അപ്പ അതിൻ്റെ ഇനി അടുത്ത വർഷം പാൻും ഷർട്ടും ആകും. ഹെലോ